ഹലോ ഹലോ
ഹലോ
ഹലോ ആ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ഓക്കേ സുഖമായിട്ടിരിക്കുന്നോ ആ കഴിച്ചു കഴിച്ചായിരൂന്നോ
കഴിച്ചു കഴിച്ചു ഇപ്പൊ കഴിച്ചതേള്ളൂ ലൈറ്റായി പോയി.
ആ ഇന്ന് ലൈറ്റായി പോയി ല്ലേ
അതെ തെ തെ കഴിച്ചോ?
ഉം ആ ഞാൻ കഴിച്ചായിരുന്നു ഞാൻ കൊറച്ച നേരത്തെ
മ്
ഭക്ഷണം ഒക്കെ നേര ത്തേ കഴിക്കുന്നല്ലേ ആ വീട്ടിൽത്തന്നെ
ഓക്കെ നേര കഴിക്കും നേരത്തെന്ന് വെച്ചാൽ ഒരു ഒപത് എന്തോ സാധാരണ ഒൻപത് ഒ സാധാരണ ഒൻപത് ഒപതരയാ കഴിക്കും ഒൻപത് മണി കറക്റ്റ് ഒൻപത് മണിയാകുമ്പോ കഴിക്കും
ഓക്കെ ഇയാൾ കറക്റ്റ് എട്ട്ണിയാമ്പോ കഴിക്കും എട്ട്മണി എട്ടര അതി കൂടുതല ആവല
ഇല്ലല്ലേ നല്ലതാ പക്ഷെ അങ്ങനെ വേണം കഴിക്കാൻ ഇതാണ് കറ റ്റ് സമയ ഇവിടെ ഈ ഇവിടെ സമയം കറക്റ്റ് ഒൻപതാ
ആഹാ
ഉം പണികൾ എല്ലാം പെ തീർന്നു അല്ലെ
എല്ലാവരും ഒരുമിച്ച കഴിക്കാ
ആഹ ഒരുമിച്ച കഴിക്കത്തുള്ളൂ
അപ്പ കുട്ടികൾക്ക് ഒന്നും വിശക്കില്ല കുട്ടികൾക്ക് ക്കില്ല
ഒരാളെ ഉള്ളു ആ അവള് അല്ല അവള് നേരത്തെ അവക്ക് ഇന്നെ കൊടുക്കും ചില സമയത്തൊക്കെ അവൾക്ക് വിഷപ്പുണ്ടെങ്കിൽ അവള് കഴിക്കാൻ അവക്ക് കൊടുത്തേക്കും
ആഹ ആഓ
ഉം ഈ നാല് മണിക്ക് എന്തെലും കഴിക്കുന്നൊണ്ട് നാല് മണിക്ക്‌ കാപ്പി കുടിച്ച് ചായ കുടിക്കുന്നതൊണ്ട് ചായ കുടിക്ക എന്തിനാ അതെല്ലാം സ്നാക്ക്സ് ഒക്കെ എടുത്തു കഴിച്ചോണ്ടിരിക്കും കറക്റ്റ് ആ ചില ഞാൻ പിന്നെ എട്ടര ആകുമ്പോ കഴിക്കാൻ പറയും അവക്ക് ഞങ്ങടെ കൂടെ തന്നെ കഴിക്കണോന്ന് പറഞ്ഞ് കഴിക്കും ചില സമയത്തു നേരത്തെ കഴിക്കും മ്മ് ഞാനും ഒരുമിച്ചു ഇരുന്നു കഴിച്ചോളും
എങ്ങനെ
കറക്റ്റ് ഒമ്പതു മണിയാകുമ്പോ കഴിക്കും
ആ എന്താ കറി ഒക്കെ വെക്കുക
കറി ഇന്ന് ബീഫ് ഉണ്ടായിരുന്നു ബീഫ് ഉണ്ട് രണ്ടു ദിവസം ആയിട്ട് ച- ക്കയാണേ
ചക്കയോ ആ ചക്ക എങ്ങനെ ഉപ്പേരി വെക്കുവോ
ഉപ്പേരി വെച്ചു ചക്ക പുഴുക്ക് ചക്ക പ്പുഴുക്ക് കേട്ടിട്ടുണ്ടോ ചക്ക വേവിച്ചു ആ അത് വെച്ചു വെച്ചു എന്നിട്ട് ബീഫ് കറി ഉണ്ടായിരുന്നു
ആ ഓക്കേ അപ്പം ചോറ് കഴി- ക്കില്ല
തോറില്ല ചോറുണ്ട് വിഷ കഴിച്ചില്ല മതിയ ഇച്ചിരി ക ചക്ക ഇച്ചിരി കഴിച്ചാ അഛനെ മതിയല്ലോ
പക്ഷെ എനിക്ക്ങ്ങനെയ എന്ത്ാാലും രാത്രി ചോറ
ആ അത് ആ എവിടെയാ അത്പലെതെ ച എങ്ങനെയാ ചോറ്പ ചെറു വേണംുള്ളി ചോറ് കഴിക്കും
ലാസ്റ്റ് എന്തായാലും ഒരു
ചോറ് ആ അത് പണ്ടത്തെ ആൾക്കാര അങ്ങനെയല്ലേ നമ്മള് ഞാനും അങ്ങ തന്നെയ ഇപ്പപ്പ ചിരിച്ചിരി മാറി അങ്ങനെ പിള്ളെല്ലാം കിടന്നു അല്ലേ
ഇല്ല പിള്ളേരില്ല
ഓ അന്നന്നെ ശരി ശരി ശരി ആ മര അതായതല്ലേ
ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് അയ്യോ
ആ
ക്കോട്ടെ
അങ്ങനെയൊക്കെ പഠിക്കുന്നു ഉസ് വിളിക്കുന്നു
ഫീൽഡ്
എങ്ങനെ
എന്ത് ഫീൽഡാ
പി എസ് സി അഡ്മിനിസ്ട്രേഷൻ എല്ലാം നോക്കുന്നുണ്ട്
ഓക്കെ ശരി ശരിരി
ആഹ
ഒഴങ്ങനെ വേറെന്താണ്ട് വിശേഷം മഴുണ്ടന്നേ മഴയ പറന്നതെ ഇപ്പ മഴയുണ്ട് മഴയുണ്ട് മ ഓക്ക്പളേ പേടിയ പറ ഒന്ന ഒന്നും ഇല്ല ആഹ കാരണം അ നമ്മുടെ വീട്ന്ത് തൊട്ട് താഴെ പള്ളത് തോടാണ് ചെറിയൊരു തോട് ഉണ്ട് ആഹ പിന്നെ അതെല്ലാം മഴയാണെങ്കിൽ നടപ്പും കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടല്ലേ നടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഇണ്ടത്തെ വഴികളൊന്നും അങ്ങനെ ശരിയല്ല അതൊണ്ട് വാട സ്കൂള പോന്നത് മൊയാൽ ന്നാതും അല്ല
വെള്ള കാരും വീട്ടി കേറുന്നേ
വീട്ടി കേറത്തില്ല വീ ട്ടി കേറാത്തില്ല
ആഹ് ഉം
ഓ നമ്മുടെ വീടിന്റെ തൊട്ടുത്തായെ കുറച്ച് സ്ഥലമുണ്ട് സ്ഥലം കഴിഞ്ഞിട്ടാണ് തോട് അതുകൊണ്ട് വാ ത് വെള്ളം കെറിയാലും ആ സ്ഥലത്തോട് അവിടെ നിൽക്കും നമുക്ക് വീട് പിന്നെ അങ്ങനെയ
പക്ഷെ അത് ക്രോസ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുമോ അപ്പൊ എങ്ങനെയാ
ആ വെള്ളം തരുവാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്തൊന്നും പോകാൻ പറ്റത്തില്ല വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് പോകാം തോട്ടികൂടെ പോകാം നടന്ന് പോകാം ഇപ്പം ഈ ഇപ്പ ഇപ്പോഴൊക്കെ നമക്ക് നടന്ന് പോകാം ഇപ്പൊ അത്ര വെള്ളന്നും ഇല്ലാതൊണ്ട്
അപ്പൊ വെള്ളം പൊന്തീട്ടുണ്ടെങ്കി നമ്മളവിടെ ഒറ്റപ്പെട്ട് പോകും വീട്
അല്ല അല്ലല്ലല്ല ഒറ്റപ്പെട്ടങ്ങനെ പോവല്ല നമുക്ക് വഴിയുണ്ട് വേറെ വഴിയുണ്ട് അതിലെ കൂടെ നമുക്ക് പോയി വരാം അതുകൊണ്ട് പേടിക്കണ്ട കൊഴപ്പല്ല കൊഴപ്പല്ല ഒന്ന് ഒന്ന്, രണ്ട് വഴിയൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വഴിയൊക്കെ ഒണ്ട് അതുകൊണ്ട് പേടിക്കണ്ട വഴികളുള്ളത്കൊള്ളത് കൊണ്ട് പേ നമുക്ക്‌ കാണ പോവ
ഉം കിണറൊക്കെ നെറയോ?
ആഹ് പിന്നെല്ലാതെ നെറയും
കിണറൊക്കെ നിറഞ്ഞിങ്ങെനെ
ആ അതെതെ അതെ
ആ നമ്മടെ പിന്നങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്താലേ വെള്ളം നിറഞ്ഞിങ്ങനെ വരൊള്ളു ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു മീഡിയം നിക്കും ഞാനങ്ങനെ രണ്ടോ മൂന്നോ വട്ടൊക്കെ കണ്ടിട്ടൊള്ളു വെള്ളങ്ങനെ പറഞ്ഞിരുന്നേ ഉം
അത് അച്ചനും അമ്മയെല്ലാം കെടന്നു ല്ലാരും ഇനി ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു
അതെ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് അല്ലെ എനിക്ക് ഞാനും രാത്രി രാ സാധാരണ നെറ്റ് തീരുന്നതാണ് ഇന്ന് പിന്നെ തീർന്ന്
അതുമാത്രമല്ല പകൽ ആകുമ്പോൾ ഇച്ചിരി വേശ് അല്ലെ ഇനി കിറ്റാരുവില്ല അങ്ങനെ ശെരി ആയി ഇന്ന് മുഴുവനും കൊറേ കിട്ടില്ലായിരുന്നു
ആ ഹ ആ ഇന്ന് കുറെ നേരം ഇതായിരുന്നുലെ പ്രശ്നായിരുന്നു
മെസ്സേജ് ഒക്കെ കേക്കാ ഓരോരുത്തര് ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു
ഉം സാധാരണ എന്ന എന്തൊക്കെ എന്തൊക്കെ കുക്കിയ്യാറ് വീട്ടില് ആ ബ്രേക്ക് ഫാസ്റ്റ്
ബ്രേക്ക് ഫാസ്റ്റ് ആ ഞാൻ ആ സ്കൂളിൽ പോകുന്നത് കൊണ്ട് രാവിലെ ഇഡലി ദോശ അപ്പം ഒക്കെയാ കൂടുതലും അതാണ് നല്ല ആ അതാവുമ്പോ നമുക്ക് പെട്ടെന്ന് പണി തീരും ഇഡലിയൊ ദോശയോ എന്തെലും ഉണ്ടാ ക്കി വെച്ചേക്കുവാണെകിൽ ഏ പിന്നെ ഇഡ്ഡലിയാണെങ്കിൽ സാമ്പാർ എന്തെങ്കിലും വെക്കും വെക്കും ആ ചില സമയത്ത് ആ ദോശ ആണെങ്കിൽ ചമ്മന്തി വെക്കും ചമന്തിആണെങ്കിൽ ഒരു ദിവസം ചമ്മന്തി വെക്കുവാണെങ്കിൽ പിറ്റത്തെ ദിവസം പൊതുവേ ഞാൻ വെക്കുന്നത് ആ ഇപ്പം ഞായറാഴ്ച മാവ് അരി അരച്ചു വെക്കും അരച്ചെടുകാണ് ആദ്യത്തെ തിങ്കളാഴ്ച ഇഡലി ഉണ്ടാക്കും ഇഡലി സാമ്പാർ അങ്ങനെ അല്ലെങ്കിൽ ഇഡ്ഡലി കൂടെ മറ്റേ നമ്മടെ ആ വെക്കുന്ന ആ ബീഫ് കറി ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിച്ചോളും അങ്ങനെ പിന്നെ പെ ക്കെണ്ടെ ആ മാവ് കാണുവില്ലോ ഫ്രഡ്ജിനത്തെടുത്ത് സ്റ്റോർ ചെയ്ത് വച്ചേ ക്കും മാവ് സെക്കൻന്റ് ദോശ
ഓക്കെ
ആ അങ്ങനെയാോ ചെക്കയും രണ്ടു ദിവസത്തേക്ക് മാവ് അങ്ങെ ദോശ എന്തെലും ഉണ്ടാക്കും അഥവാ ബാലൻസ് ആ മാ എനി കാണ രണ്ടു ദിവസത്തേക്ക് അറച്ച വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ആകുമ്പോൾ ഉപ്പുമായോ പുട്ടോ അങ്ങനെ എന്തേലും രറെവയ ഉണ്ടാക്കി എന്തേലും അങ്ങനെ എന്തേലും ഒരു കോഴക്കട്ടയോ അടയോ അങ്ങനെ എന്തെങ്കലും ഉണ്ടാക്കും ബുധനാഴ്ച വ്യാഴ ബുധനാഴ്ച ആവുമ്പോ വീണ്ടുംമായി ടും അപ്പൊ വ്യാഴ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ രണ്ടു ദിവസത്തേക്ക് ദോശയോ എന്തേലോ അങ്ങനെ ഉണ്ടാക്കും പിന്ന ശ ശനിയ ആായിരിച്ച ശനിയാഴ്ച സിമ്പിൾ ആയിട്ട് എന്തേലും ശനിയാഴ്ച ആ്യുമ്പോൾ നമ്മളെ വീട്ടിലല്ലേ ഇരിക്കുന്നേ ഇന്നൊക്കെ ഞമ്മ നേിലെ ഒക്കെ നവിച്ചു ഒൊക്കെ ഉണ്ടായിരുന്നു അതങ്ങ് കൂട്ടി കഴിച്ചു ഇാ കാരണം ഉച്ചക്ക് ചോറ് രാവിലത്തെ കാപ്പിക ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറും വെച്ച് കറിയും വെച്ച് തോരങ്ങളെല്ലാം വെച്ച് ഇൂളി ഞൻ പോകുന്നുോണ്ട്
ആഹ
നമുക്ക് പാടല്ലേ എത്രാം മണിക്ക്ും നാല മണിക്കും പോയിട്ട് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റാലും രാവിലെ എട്ടേ കാല ആുമ്പോ എനിക്ക് ബസ് ഒരു അ വരെ മണി തതിരിക ഓട്ടം
രാത്രി മൂന്നേ നല്ലേ രാവിലെ മൂന്നേ വല്ലെ ഇണക്കും
പറയുന്ന ഇല്ല രാവിലെ പോ ഞാൻാ നാലര അഞ്ച മണിക്ക് എഴുന്നേക്കത്തോൂ അല്ല പറയുന്നേ എത്രയതാ അ ഇത് മുഴുവൻ ഇരുന്ന് പണി ചെയ് എാലും രാവിലെ ഓട്ടം ഓട്ടം തന്നെയാ അതുകൊണ്ട് പറയഞ രാവിലെ കാപ്പി കൂടെൊക്കെ ഇച്ചരി സിമ്പിൾ ആായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് പോ മുട്ട കറി എന്തര് അങ്ങനെയൊക്കെ വെക്കാം ഞൻ സ്കൂളിൽ പോകുന്ന നമുക്ക് അങ്ങനെ വെച്ചൊണ്ടിരിക്കാൻ പറ്റത്തില്ലോ ഒരോന്നായിട്ട് ന്നാ ഇവക്ക് പിള്ളേർക്കാവുമ്പോ കൊ ഉച്ചയാവുമ്പം കൂടുതലും നമുക്ക് പലഹാരമായി ഇഷ്ടം എന്നാലും ഞാൻ ചോറ് തന്നെ കൊട് കഴിക്കാൻ പറയും ഉച്ചക് ക്കെത്തെ ഭക്ഷണം ചോറ് കഴിക്കുന്ന ചോറാവുമ്പോ ഇച്ചിരി പച്ചക്കറി തോരൻ സ്കൂളിലൈവക്കൊക്കെ ആവുമ്പോ പച്ചക്കറികളൊക്കെ കൊണ്ടുവരാൻ പറയും നോൺവെജ് നോട്ട്‌ അലൗടാ പക്ഷെ എന്നാലും പിള്ളേർക്ക് ഇച്ചിരി നോൺവെജ് വേണമല്ലോ
അപ്പൊ ചോറും കൊട് ത്ത് വിടൂലേ അം
ഉച്ചക്ക് ചോറാന്നേ നല്ലത് ചോറ് കൊടുത്ത് വിടും
ഉം ഹം അങ്ങനെയല്ലേ അപ്പൊ രാത്രി വന്നിട്ട് പിന്നെ രാത്രി വെക്കും ഫുഡ്
രാത്രി വന്നിട്ട് കറി ആ രാ- രാത്രി വെക്കും രാത്രി ഉണ്ടെങ്കിൽ ഉച്ചക്ക് വെക്കുന്ന ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കും
ആ ഇല്ലങ്കി വെയ്ക്കും ഇല്ലേ
പിന്നെ ഈ വറുത്തരച്ച് വെക്കുന്ന കറികളൊക്കെ- ആവുമ്പോ രാത്രി തന്നെ വെക്കും
ആ ആ ഇല്ലേ കേടായി പോകും ഇല്ലേ
തീയാലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെയാണെങ്കിൽ- പാവക്കാത്തിയാൽ വെണ്ടെ ക്കെ തീയൽ ഉള്ളി തീയലൊക്കെ ആണെങ്കി രാത്രി തന്നെ വെച്ചേക്കും
ആ ആ ഉം
രാത്രി വെച്ചിട്ട് പിന്നെ രാവിലെ കൂട്ടാൻ നല്ലടേസ്റ്റും കൂടയല്ലേ അങ്ങനെയ രാവിലെ ആവുമ്പം ഒരു മെഴ് ക്ക്‌ ഉരുട്ടിയോ തോരനോ ഒരു മീൻ വറുത്തതോ മതിയല്ലോ അങ്ങനെ പോകുന്നു
അങ്ങനേണ്ടാക്കലേ
അവ്ട്ത്തെ കാര്യങ്ങള് അവിടെ എങ്ങനെ
ഇവിടെ സത്യം പറഞ്ഞ്ണ്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും പപ്പേം അമ്മേം മാത്രാെള്ളൂ
ഉം
അപ്പ രാവ്‌ലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വൽതായിട്ടാെന്നും ഒണ്ടാക്കില്ല ഞാൻ രാവിലെ എന്താണ് ഒര് ബിസ്ക്കറ്റ് അല്ലെ ചായ അങ്ങനെ കുടിക്കും
ഉം ഉം
ട്ട് പിന്നെ ചോറ് ചോറേ കഴിക്കൊള്ളൂ എവിടെ പോവാണേലും പപ്പക്കെന്തായാലും ച് ചോറ് വേണം
ഓ
പ്പ രാവിലെ ചോറ് ഉച്ചക്ക് ചോറ് വൈകുന്നേ
ഉം ഉം
കറിന്ന് പറയുന്ന വല്യ കറിയൊന്നും ഉണ്ടാവില്ല എന്താണോ ഉള്ളത് ഒണ്ടാക്കും സാമ്പാറ് ചിക്കൻ അല്ലെങ്കിൽ അങ്ങനെ എ ഇതൊക്കെ
മം
അല്ലാതെ അങ്ങനെ ഒ ഭയങ്കരായിട്ടുള്ള സദ്യ അങ്ങനെ രു സംഭവൊന്നുമല്ല ഞങ്ങള് മൂന്നൂള്ള കൊണ്ട് പിന്നെ ഭയങ്കരാ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട്
മം
അങ്ങനെ എണ്ടാക്കും പിന്നെ ചേട്ടനോ അനിയത്തിയൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് ഒണ്ടാക്കും
അങ്ങനെയൊക്കെ
അങ്ങനെന്നാ ഞാൻ വെക്കട്ടെ
ആ ശരി മതി ഉം